എന്തൊക്കെയൊണ്ട് വിശേഷം
എന്താ സുഖം
മയയൊണ്ടോ അവിടെ
ആഹ് മയൊണ്ട് മയയിങ്ങെനെ ചെറുതായിട്ടൊണ്ടിപ്പോ രാവിലെക്കെ നല്ല മഴ പയ്തു
ആഹ് മയത്തിനിടയിലൊക്കെ യാത്ര പോവാൻ ഇഷ്ടാണോ
അല്ലല്ല മയയത്ത് പൊറത്തേക്കെറങ്ങണതേഷ് ട്ടല്ല
ഈ കഴിഞ്ഞ മയത്തും കൂടി ഞാനെന്ത് ചെയ്തറിയോ ഇതേപോൽ തന്നെ മയന്റെതുണ്ടല്ലോ റെയിൻ റെയിൻകോട്ടെടുത്താണ്ട് ആഹ് കോട്ടിട്ടോണ്ട് ഞങ്ങള് ഇതേപോൽ തന്നെ പാടതങ്ങ് ഞങ്ങള് അവെടെ തന്നെ പാടൊണ്ട് അതിന് പാടത്തിന്റെ രണ്ട് റോഡിന്റെ അപ്പെറവും ഇപ്പൊറും പാടാണ് നല്ല ഭംഗിയാ കാണാന് ഒരു ചെറിയൊരു ധാറ വന്നിട്ടരു കോൺക്രീറ്റ് ചെയ്തരു റോഡാണ് നല്ലൊരു കുറേ പേര് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരും അങ്ങനെ ആഹ് അപ്പൊ ഞങ്ങൾ അതേപോലെ തന്നെ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി അതേപോലെ ട്ട് പോയപ്പോ അവിടു ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോ ഒരാള് ച്ച് ഞങ്ങളോട് ഇങ്ങള് യൂട്യൂബറ അതേപോലെ തന്നെ റീൽസ് ചെയ്യുക ആഹ് വ്ലോഗറ് വ്ലോഗർ ആണോയിച്ച് ഇ റീൽ അപ്പൊ ഞങ്ങള് പറഞ്ഞഞ് ഞങ്ങള് വെറു തെ ഒന്ന് വന്നതാണ് ഞങ്ങള് വ്ലോഗൊന്നും ചെയ്യണില്ലന്ന് പറഞ്ഞ് അപ്പൊ സംഭവം എന്താ അവരും എടുക്കണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് മയ ഇവിടുന്ന് പോകുമ്പോ നല്ല മഴയെതിന് കെട്ടോ പക്ഷെ അവിടെ ചെ അവിടത്തിയപ്പം മഴ അണില്ലാന്നെ മാഴ പിന്നിം നല്ല മഴ പെയ്യ്ണത് കണ്ടാണ്ടാ ഞ ഇങ്ങളിവ്ടുന്ന് പോയത് പക്ഷെ അവിടെത്തിയപ്പം മഴല്ല, ഇങ്ങട്ട് പിന്നെ ഞ ഞങ്ങള് പിന്നെ കൊറച്ചേരൊക്കെ അവിടെ നിന്ന് പെയ്യാണെങ്കി പെയ്യട്ടെ ഇത്രേം ദൂരം വന്നതല്ലേ വിചാരിച്ചിട്ട് കൊറച്ചേരം അവിടെ നിന്ന്. എവ്ടെ മഴ ലാസ്റ്റ് ചെറിയെ വീകാ ചെറിയെ ചാറ്റൽ മഴ ഇണ്ട്ന്നല്ലാതെ നല്ല പെരും മഴത്താണ് ഞങ്ങള് പോയത് അങ്ങനെ അങ്ങനെ പോയ ഭയങ്കര രസായിരുന്നു അത്. പിന്നെ അതേപോലെ തന്നെ കടലുണ്ടി എന്ന സ്ഥലണ്ട്. ആഹ് അവടെ പോയി അതൊരു ടൂറിസ്റ്റ് പ്ലേസാണത്. അവടെ കൊറേ ആൾക്കാര് ഇതെപോലെ വരും. ഏഹ് അവടെ ഭയങ്കരസേനി കടല് കടൽന്നിങ്ങനെ തിരമാലെങ്ങനെ ഞങ്ങള് ബന്ധുവീട്ടിന്റെ ബന്ധുവീട്ടില് പോയതേനി. അപ്പങ്ങനെ തി തിരമാലകളാക്ക്ണ് തിരമാലങ്ങട്ട് ഞങ്ങളെ മേലകൂടങ്ങട്ട് പോന്ന് മേത്ത് കൂടങ്ങട്ട് തായി. കാരണം പാറക്കല്ലാണ്ള്ളത്, ആ പാറ കല്ല്മന്നങ്ങട്ട് ഇതാക്കിയാണ്ട്, അങ്ങനെ ഞങ്ങള് ബന്ധുവീട്ട്ക്ക് പോയതാ, ബന്ധുവീട്ടിന്റെ മുന്നേ ഞങ്ങള് ചെയ്തേ ഇവട്ക്ക് വന്ന്. ആഹ് കടലിന്റങ്ങട്ട് തീരത്ത്ക്ക് വന്ന്. അപ്പം ഞങ്ങള് ഓഹ് നമ്മള് ഫോട്ടോ എടുക്കല്ലോ, ഏഹ് അങ്ങനെ ഫോട്ടട്ക്കുമ്പം പ്രതീക്ഷിതായിട്ട് നമ്മളെ മേത്ത്ക്ക് ആഹ് ഞങ്ങളാകെ നഞ്ഞ് ന്നനഞ്ഞ് പിന്നെ അപ്പൊ ഏതായാലും ന്നഞ്ഞ് ഇനിയിപ്പം നഞ്ഞ് നനയട്ടെ വിചാരിച്ച് ഞങ്ങവിടെ നിന്ന്. ആഹ് ആഹ്, കള് അല്ല അവടെ നിന്ന് അവടെ നിന്നാ തന്നെ മതി. ഞങ്ങളെത്രോ ദൂരത്താ നിൽക്കുന്നേ ഇ കടൽന്ന് തിരമാല ഇങ്ങനെ വരിയാണ് ചെയ്യുന്നേ
ആഹ്
നമ്മളെ മേത്ത്ക്ക് ഇങ്ങനെ വരാണ് ചെയ്യുന്നത്.
ആഹ്
നല്ല രസണ്ട്, ഞാൻ കൊറെ വട്ടം അങ്ങട്ട് അങ്ങനെ പോയിണ് അങ്ങോട്ട്. ആഹ് കൊറെ ആൾക്കാര് ആഹ് ഇഷ്ട കണക്കിന് ആൾക്കാര്ണ്ട് നമ്മളെ അതേപോലെ തന്നെ ബീച്ചിത്തെ പോലെ നമ്മളെ കോഴിക്കോട് ബീച്ചല്ലേ അതേപോൽത്തക്ക തന്നെ സ്ഥലാണ്. പക്ഷെ അവട്ത്തെ മ്മാരിയല്ല ഇത് പാറ കല്ലുകളാണിങ്ങനെ. ആഹ് അടിക്കും മേലോട്ട്ക്ക് വന്ന് ആ വെള്ളം നല്ല മഴെയ്ത ആ വെള്ളള്ള സമയത്തില്ലേ നല്ല വെള്ളള്ള സമയത്ത് ആ സമയത്തായിരുന്നു ഞങ്ങള് പോയിനെത്. അപ്പം നല്ല ഇങ്ങട്ട് എന്ത് രസമായിരുന്നു അറിയോ ഞാൻ പറയാ ഇന്ക്ക് ജീവിതത്തി ത്തില് ഞാൻ ഇങ്ങൻത്തൊരു ഏഹ് അത്രിരസം ഏഹ് അവടെ ഞാൻ കൊറെ വട്ടം പോയിട്ട് ട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടൊന്നുല്ല നമ്മള് മഴത്താദ്യായിട്ടാണിങ്ങനെ പോണത്. ഇന്നട്ട് ബന്ധ ആഹ്, ബന്ധുവീട്ടിലെത്തിയപ്പോ ആകെ നനഞ്ഞ് ചളി പിളി ആയി അവിടെ അധികം നേരം നിന്നി ട്ടില്ല. കാരണം ഓലെ അക ഓലെ അകത്തൊക്കെ ഞങ്ങളെ ഡ്രസ്സ്മത്തെ വെള്ളം ഇറ്റിയാന്ന്. അപ്പമ്മക്ക് ഒര് ചടപ്പല്ലേ ഇണ്ടാവവാ ഓല് കൊറെ പറഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് ഏഹ് പീഞ്ഞാളിന്നൊക്കെ ആഹ്, ഒ ഒക്കെ പീഞ്ഞാളിന്നൊക്കെ പറഞ്ഞ് പക്ഷെ അമ്മക്ക് നമക്ക് നഞ്ഞ ഡ്രസ്സിട്ട് നിക്കാ നിക്കുംമ്പ തന്നെ ഒരിയായി വെറും മതസഞ്ചാരാണല്ലോ
ആദ്യം അവടെ പോയിട്ട് പോയാ മതിയായിരുന്നു അങ്ങട്ട് ന്നാ നല്ലേ
ആഹ് മതിയായിരുന്നു. പക്ഷെ ഒരു കൊഴപ്പണ്ട് അവടെ രാ ത്രി അങ്ങനെ ആരും വെരൂല അടെ ഇപ്പ ഇപ്പം ഇരുട്ടായി കഴിഞ്ഞാലേ ഞമ്മളെ വൈകു നല്ല ഞമ്മളിങ്ങനെ ഇത്ര ഇതാലോചിച്ചിട്ടില്ല ഇത്ര രസം ഇവിടെ ഇണ്ടാവുംന്ന് ആലോചിച്ചിട്ടില്ല അതാണ് സംഭവം ഇണ്ടായത്. നമ്മളാണെങ്കില് ആഹ് കയ്യില്ട്ത്താ മതി ഇങ്ങട്ട് ഇനിയിപ്പം ഞങ്ങളിങ്ങനെ പറയിനി ഇനിയിപ്പം നല്ല മഴ വരുമ്പോത്തെ ഇപ്പൊല്ലം അങ്ങോട്ട് ടൂറ് പോണംന്ന് പറയരുന്നു ഉഹ് ഉഹ് ഹ്
അല്ലാ
ആഹ് എല്ലാരും കൂടി വണ്ടീൽ പോവലാണ് ഞങ്ങള് ഹ് അങ്ങനെ പിൻഹ് ആ രസമാണ് പിന്നെ മഴ ഇല്ലാത്ത സമയത്ത്ണ്ടല്ല യാത്ര പോവും
ആഹ് ആ യാത്ര ആഹ് പോംസ് പിന്നെ ഹസ്ബൻഡ് നാട്ടിലിതാണ് വല്ലാതെ പോവില്ല ഇവിടെണ്ടാകുമ്പോ ങ്ങൾ ഫുള്ള് കറക്കായിരിക്കും ഉം ഉം
ത്രിക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ പുറ
ആഹ് രാത് അല്ല ങ്ങനെ ഇറങ്ങുമ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട പിന്നെ വര്യ
കലെവര്യ ആ അങ്ങനെ അത് ഞങ്ങളും അങ്ങനെതന്നാണ് ഇങ്ങനെ പോവവാണെങ്കിൽ പിന്നെ അന്ന് പിന്നെ ചോറൊക്കെ വഴിച്ചി പിന്നെ രാത്രി ഇവിടെ വന്ന് ചോറണ്ടാക്കി കതകുമ്പത്തിന് അല്ലെങ്കിലും നമുക്കൊ ഒരു സ്ഥലത്തക്ക് പോയി വന്ന ഇപ്പ ഒരു തലവേദനയും ക്ഷീണോം ഇല്ലാ ഇല്ലാത്ത കൊഴപ്പ് ഇണ്ടാവൂല അങ്ങനെയണല്ലോ
കളേക്ക് പോവാനേ തോന്നൂല ഹ്
ഇല്ല ഭയങ്കര മടിയായിരിക്കും ഞാഷ് ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് ചെറുതായിട്ട് ഇതേപോൽ തന്നെ ഈ മഴ ആയാലും വെയിലായാലും എന്ക്കും പറ്റൂല അധികം മഴ കൊണ്ടാലും പെട്ടെന്ന് നീരെറങ്ങും അതേപോൽ തന്നെ ഈ വെയില ഇതിന്റെ ഇടക്ക് നല്ല വെയിലല്ല ഇല്ല ഞാൻ പുറത്ത് ഇറങ്ങിയാത ഉം പുറത്തിറങ്ങിയ അപ്പൊ എനിക്ക് ഈഹ് ചില്പ്പം അങ്ങനെ അങ്ങനെ വെയിലുണ്ട് ഇപ്പൊന്നും ഉണ്ടാവൂല എന്നാലും എനിക്ക് എന്ത ചെയ്യും ഭയങ്കര തല എഹ് ഭയങ്കര ഒരു ജാതി ഒരു സൈഡന്ന് ഒന്നാ ക്കവേദന അപ്പൊ നീരർക്ക ഞാൻ അതേപോലെ കാണിച്ചിരുന്നു അപ്പൊ നീരർക് നീരർക്കത്തിന്റെ ഹേ പ്രശ്നാണെന്നാ പറഞ്ഞത് ഹ് അങ്ങനെഹ്
തലവേദനായിട്ട്
ഏഹ് എന്താണ് കേട്ടീല
പുറത്തൊക്ക് ഇറങ്ങുമ്പോ അങ്ങനെ
ആഹ് തലവേദനായിട്ട് ഭയങ്കര പ്രയാസണത് എന്തോ ഒരു ഇതാണ് അറിയോ
ഉറങ്ങി എണീറ്റിട്ടെ മാറുള്ളൂ
ആഹ് അതാണ് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാ അത് മാറും ചെയും ഉറങ് ഉറക്കം കിട്ടൂല തലവേദന എടുത്താൽ അതാണ് പ്രശ്നോ ഉറക്കം കിട്ടാന് ഭയങ്കരതാണ് അതുകൊണ്ട് ഞാന് ഇങ്ങോട്ട് പുറത്തൊക്ക് ഒന്നും ഇതേപോൽ തന്നെ വെയിലുണ്ടാവുമ്പോൾ മയക്കാലത്ത് പിന്നെയും കുഴപ്പില്ല വെയിണ്ടാവുമ്പോളൊന്നും നല്ല നനക്കുള്ളൂ കാരണം ഇനിയിപ്പ തലമുട്ടിയൊക്കെ നമ്മള് നനഞ്ഞിട്ട് കെ ട്ടല്ലേ ചെയ്യാ അപ്പം കെട്ടുമ്പോ പിന്നെ വീണ്ടും നീര് ഇതേപോലെ തന്നെ ഇതിങ്ങനെ അതിന്റുള്ളിൽ ഇങ്ങനെ ആ നമ്മള് ആ നീര് ക്കത്തും സംഭവിക്കും വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്യും തല നനക്കാതെ പൊവ്വാ ചെയ്യാ പിന്നെ നിങ്ങള് പിന്നെ എങ്ങട്ടെങ്കിലും പോയിനെയോ യാത്ര എങ്ങട്ടെങ്കിലും പോയന്തെങ്കിലും? ഊട്ടിക്കോ മൈസൂരിക്കാ അങ്ങനെ എങ്ങട്ടെങ്കിലും പോയിനിയോ?
ഊട്ടിക്ക് പോയിന്നായിട്ട് ബെസ്സില് ട്രി ആഹ് ഇരുപത് ആൾക്കാർ അങ്ങനെ ട്രാവലറില് ആഹ് എല്ലാരും കൂടെ ഊട്ടി പോയി ഈ വെക്കേഷൻല്
ആഹ് പോയിനില്ലേ അങ്ങനെ അടിച്ചു പൊളിച്ചിണ്ടാവൂലേ ഞങ്ങള് ഇതേപോലെ തന്നെ സുബയ്ക്ക് പോയി എപ്പളെ എത്തിയത് തിരിച്ച് വന്നത് എപ്പളാ?
പതിനൊന്ന് മണി കഴിഞ്ഞേനെ, ഞങ്ങള് മൂന്ന മണിക്ക് പോയിന്നു ഇവിടുന്ന്.
ആഹ അങ്ങനേണ്ല്ലേ. ഞാന് ഞങ്ങള് ഇതേപൊൽ തന്നെ വയനാട് പോയിണ്. ഇതേപോലെ തന്നെ അത് ഞങ്ങള് ട്രാവലറിലാ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടല്ലേ, വയനാട് പോയത് ഞങ്ങള് ആ ട്രാവലറുകളല്ലാ. എല്ലാ കളികളാണ് ഇഷ്ടം. കാരണം നമ്മുടെ കുടുംബക്കാര് ഒന്നാകെ ഇട്ടാണ്ട് കളിക്കല്ലേ. നല്ലൊരു ഇതാണല്ലോ. നമ്മുക്ക് എപ്പോഴും കുട്ടൂലല്ലോ ഇവരെ. ഹലോ. ആഹ്
അതന്നെ.
അതാണ് എപ്പളും. അത് രസാണല്ലോ. എ എപ്പഴും കിട്ടൂലല്ലോ. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ കൊറെേ സ്ഥലങ്ങള് കണ്ട്. ഉം ഞാൻ ആദ്യായിട്ടാണ് വയനാട് പോണത്. ഇവിടെ അടുത്ത് പോയിട്ടുള്ളേനി. ഭയങ്കര രസേനി. പിന്നെ അതേപോ പിന്നെ അവിടെ ആ മറ്റേതില്ലേ? ആ മരിച് ശീല എന്താണ് എ ചൂരൽമ അ. അവിടെ പോയി, അത് കണ്ട്. പിന്നെ അതേപോലെ തന്നെ അഹ് ആ ആ. ചെറുതായിട്ട് ആ അതൊക്കെ കണ്ടു. ണ. അവിടക്ക് പിന്നെ ഞങ്ങള് ഇതാ ഇപ്പ അവിടെ കൊറ ആൾക്കാർ ഇതേപോലെ വന്ന് ഇങ്ങനെ കാണാൻ വന്ന്ടെ. ആഹ കൊറെ ആൾക്കാര്. അപ്പം പിന്നെ ഞങ്ങള് അധി കം അവിടെ നിന്നിട്ടില്ല. പക്ഷെ അവര് അവിടെ കാണുമ്പോ തന്നെ നമ്മുക്കൊരു സങ്കടം ആണല്ലോ. ആഹ് അതിന്റെ തലേനിന്റെ തലേന്നിട്ടല്ലേ അർജുന്റെ മരണം. അർജുന ആ കണ്ട് അത് അതിന്റെ ഷ് ആഹ ആ അതിന്റെത് ആലോചിച്ചിട്ട്, അതിങ്ങനെ നമുക്ക് സങ്കടം വന്ന് ഇങ്ങനെ നൽക്കുമ്പോളാണല്ലോ പെട്ടെ ന്നാണല്ലോ ഈ ചൂരൽമല ഇത് ഇത് ഇടിഞ്ഞതും. ഇതൊക്കെ ഇതാക്കാ പേടിയാണ്, ഇപ്പൊ മയാന്ന് പറയുമ്പോത് മയ നല്ല മയ പെയ്യണന്ന് പറഞ്ഞാൽ തന്നെ പെട്ട് ന്ന് ഓർമ്മ വര അവിടെയാണല്ലോ. ചൂരൽമല അവിടെ എത്രയും ആൾക്കാര്, മരിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഒരു പെണ്ണ്. അയിന്റെ എല്ലാം കുടുംബക്കാരും മരിച്ച് എന്നിട്ട് അതിന്റെ എന്തെ കല്യാണം നിശ്ചയായിട്ട് കഴിഞ്ഞില്ലേനോ. ഏതോരു പെണ്ണിന്റെ നെഴ് സ് ആ എന്നിട്ട് എന്തോ നിശ്ചയൊക്കെ കഴിഞ്ഞ് അയിന്റെ ആ ചെക്കനും മരിച്ച് പിന്നെ ആക്സിഡന്റ് ആയിട്ട്. അതൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടം തന്നെ. അയിന് ആ പെണ്ണിന് ആകെ തുണ ഉണ്ടായിന് പിന്നെ അതിന്റെ ചെക്കനേന്. അതും പോയപ്പോ ഒരു സങ്കടം. ഓ അതൊക്കെ ആലോചിക്കുമ്പോ ഒരു കുടുംബത്തിൽ എത്ര പേരാണില്ലേ അ ന്ന് മരിച്ചത്. തല അവരിക്ക് അറിയായിരുന്നു ഇപ്പോ ഞങ്ങള് ഇന്ന് രാത്രി ഇങ്ങനെ ഇത് സംഭവിക്കും എന്നൊക്കെ. എനിക്ക് അങ്ങനത്തെ മലപ്രദേശം കാണുമ്പോ തന്നെ പേടിയാണ്. ഞങ്ങളൊരു കുടുംബ കാര്ണ്ട്. ഇതേപോലെ കുന്ന് ആണ് ഫുള്ള് വീട് മലന്റെ അവിടൊക്കെ പേടിയാണ് നട
എന്റെ വീട് അങ്ങനെണ്. മല മൂടിന്റെ മുകളൾക്കക് ക്കമാല്ലേ. മയ പെയ്യുമ്പോ പേടിയ അങ്ങക്ക് അന്നെക്ക ഉം ഉം.
ആ അതാണ് പേടിയാണ് അങ്ങനത്തത്. പിന്നെ കുടുംബക്കാർ ക്കും സമാധാനം ഉണ്ടാവൂല. ഞമ്മള അവിടെക്കെ വിളിച്ച എടക്കിടക്ക് വിളിച്ച് നോക്കും. എന്തെങ്കിലും കൊയപ്പുണ്ടാവോ, കൊയപ്പുണ്ടാവോ.
ച്ച നോക്കും. നല്ല മഴ പെയ്യുമ്പോ ങ്ങിട്ട് അവര അങ്ങനെ ഉമ്മന്റെ വിട്ടിക്കൊക്കെ പോവല്ല.
ആഹ് ആഹ. വെള്ളം കേറുവോ അങ്ങനെ എന്താ പാടാ വ്ടെ. ഉം ഉം എന്ന ആയിക്കോട്ടെ ഞാൻ എന്നാ ഇനി ശരി. ഞാൻ വിളിക്കാട്ടോ.
ആഹ